ചെലതവിടെ
ഉം നീ വല്ലോം അറിഞ്ഞോ
എന്തുവാ ശോക്കാന്നെങ്കി നി പറയണ്ട ആര് പറഞ്ഞ്
ഓ എന്നെ വിളിച്ചൊര്ത്തി അങ്ങ് പറഞ്ഞ് ഇപ്പം
സത്യമാണോ
എനിക്കൊന്നും അറിയത്തില്ല ഒരു സൈറ്റ് ഇട്ട് തന്ന് പക്ഷെ അത് ഇര്ന്ന് കറങ്ങുവാ മഴയായോണ്ടാന്നോ കറണ്ടും ഇല്ല ഇവടെ ഞാൻ ആ
നിന്റെയാണോ വല്ലോം വിവരോം
സെക്കൻഡാന്ന് തോന്നുന്നു എനിക്കൊന്നും അറിയത്തില്ല ഞാ റിസൾട്ട് വന്നെന്ന് മാത്രം അറിഞ്ഞു നമ്മടെയാന്ന് ചോയ്ച്ച ആന്ന്
ഓഹ് ഉള്ള സമാധാനോം കൂടി കളയാനായിട്ട്
ആഹ് ഇ പുല്ലോട്ട് ഇത് ഇതൊന്നല്ല റിസൾട്ട് പബ്ലിഷെയ്തി കിട്ടാതിരിക്കുന്ന ഇനി ഏറ്റവും കൂടുതല് വരുന്നത്
ഇന്നെന്നെ വീ ട്ടീന്നടിച്ച് പൊറത്താക്കും
പൊറത്താകും പൊറത്താകും മിക്കവാറും അന്ന അന്ന് അനിയത്തി ഒരുപാട് ഉപദേശിച്ചല്ല്യയോ
ഓഹ് ആവശ്യല്ലാരുന്നു ഇന്നെന്നെയായിരിക്കും അമ്മ തൂകുന്നെ എന്റെ ഫോൺ ചോയ്ച്ച ഞാൻ എടുത്തങ്ങ് കൊടുക്കും പിന്നെ പ്രശ്നൊന്നുല്ലല്ലോ
ആഹ് ഇന്നാന്നെങ്കി ഇന്നാന്നെങ്കി മിക്കവാറും എന്നെ ഇവടെ മിക്കാറും ഇന്നെന്നെ അടിച്ചു പരത്തി ചമ്മന്തിയാക്കി ചോറിന്റെ കൂടെ വിള
സെകണ്ട് സെം ആണെങ്കി എനിക്ക് ഒന്നും അറിയത്തില്ല എന്തൊ കാണിച്ചു വെച്ചേക്കുന്നേന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഈശ് രാ
എനിക്ക് അതിനേക്കാട്ടി ടെൻഷൻ കേറുന്നു എന്റെ ഉള്ളംകാൽ മുതൽ വെറച്ച് തലമുടി നാരു വരെ വരുന്നു
പുല്ല് നീ നോക്കിയോ വല്ലോം വന്നോ
ഇല്ല വന്നി സൈറ്റ് ആ ആയി ഇത് പബ്ലിഷ് ചെയ്തെന്ന് തോന്നുന്നു സൈറ്റ് ക്കെയൊണ്ട് പക്ഷെ സൈറ്റ് കിട്ടുന്നില്ല
ഓഹ് അങ്ങനാണെങ്കി ഗ്രൂപ്പിലിടത്തില്ലായിരുന്നോ
ആഹ് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇപ്പോഴും ഇത് പറഞ്ഞോണ്ട് ഞാൻ ഇവിടെ ഡാൻസെയ്യുകയാണ് അതാണ് എനിക്ക് ചിന്തിക്കാൻ വയ്യാത്ത്
ഓഹെടി എന്നെയിന്ന് ഇവടെന്നടിച്ച് പുറത്താക്കോടി നമക്കൊന്ന് ജസ്റ്റ് പാസ്സ് സായെന് എന്ന് ഇവിടെന്ന് നീ എറങ്ങിയല്ലേ ഫോൺ പിടിച്ചു വാങ്ങീര് അടി ബഹളം എന്നെയിന്നു കൊല്ലും അല്ലെങ്കിലെ അന്ന് തന്നെ പറഞ്ഞ് ഞാൻ കാരണ അവള് പഠി ക്കാതെയാ ഇന്നിനി എന്നെ എന്തോ ചെയ്യും
എനിക്കറിയത്തില്ല കുഞ്ഞേ നീ എന്റെ എല്ലാം പറഞ്ഞ് നമുക്ക് അങ്ങോട്ട നിന്റെ വീട്ടി ഞാനും എന്റെ വീട്ടി നീയും വാ
മോള് പാസാവും നീ കൂടുതല് സംസാരിക്കല്ലേ നീ ആരാ മുതലെന്ന് എനിക്കറിയാ നീ കള്ളിയാ പഠിച്ചില്ല എഴുതിയില്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു മിനിമം ഫസ്റ്റ് ക്ലാസെങ്കിലും കാണും
ഞാൻ പറഞ്ഞ വല്ലോക്കെ കൂടി പോവും കേട്ടോ നീ പാസ്സാവാത്തില്ലന്നോ എനിക്ക് എന്നേക്കാട്ടി നല്ല ഒറ
ല്ല ഒറപ്പൊണ്ട് നീ പാസ്സാവും എനിക്ക് ആഹ് ഒറപ്പില്ലല്ലോ നിനക്ക് മതിയോ ആഹ് ഒറപ്പ്
എനിക്കുണ്ടല്ലോ നീ എ നമുക്കൊരു മിനിമം മാർക്ക് വേ
എടി എനിക്കറിയാൻ വയ്യ എനിക്ക് വയ്യ എന്റെ തലകറങ്ങ്ന്ന്
ഓ ഞാനിവിടെയിരുന്നു തുള്ളുവാ എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് ഉള്ളംകാലം തൊട്ട് തണുത്ത് കയറുന്നുണ്ടെങ്കി പോലും എനിക്ക് മനസ്സി വിഷമോ സങ്കടോം പേടിയൊണ്ടെങ്കി പോലും എനിക്ക് ഡാൻസ് കളിക്കാനും ചിരിക്കാനുവ തോന്നുന്നേ അതെന്താന്നെനിക്ക്
ഫണ്ടിന്റെ തൊടക്കാന്നാ തോന്നുന്നേ
എനിക്കറിയത്തില്ല എനിക്കെന്തോ ഹോർമോൺസ് സെല്സ് ആണോ എനിക്കറിയത്തില്ല എനിക്കെന്തോ ഏതെങ്കിലും ലൂ സായെന്ന് തോന്നുന്നു പിരി
അതാ ഞാൻ പറഞേ വട്ടിന്റെ തൊടക്കാന്ന്
എനിക്കറിയത്തില്ല മിക്കവാറും റിസൾട്ട് വരുമ്പത്തേക്കും ഞാൻ മിക്കവാറും ഇവടന്ന് തിരി തോറ്റാലും ചിരിച് ചിരിച് ഇരുന്ന് മിക്കവാറും ഇരിക്ക
എടാ ഇത് മുന്നറിയിപ്പില്ലാതെ എങ്ങനെയാടാ ഈ വന്നത്
എടി യൂണിവേഴ്സി തീ മുന്നറിയിപ്വായിട്ട് അയ്യോ നാളെ ഇടാപോവാണ്ന്നറ്ഞ്ഞ് കൊട്ടിക്കല്ലാസം നടത്തുന്ന്ൻക്ക് തോന്നുന്നുണ്ടോ
അതല്ല പിള്ളാരൊന്നും പറയുന്ന കേട്ടില്ല വരാറായിന്നൊന്നും പ്പൊങ്ങോട്ട്കഴിഞ്ഞതല്ലേഉള്ളൂ എക്സാമ് അയിൻ്റെ കൂടെ തന്നെ
ഹായ് പൊടി പൊട്ടി ഇപ്പോകയ്ഞത് തേർഡ് എക്സാമല്ലോഡീ
അല്ല അതിന് ഒരു മാസം മുമ്പ് അല്ല ഒന്നല്ല ഒരു നാാലു മാസം മുമ്പ് കഴിഞ്ഞതല്ലേള്ളൂ
എനിക്ക് വയ്യ
ആഹ് അടുത്ത് എന്തെങ്കിലും കൊറവുണ്ടെങ്കിൽ അടും കൂടെ നികത്തിയ്ട്ടാ ത്ത് സെമ്മു ടാലിയാക്ക്
എനിക്ക് ങ് എനിക്ക് സപ്ളി എത്രണ്ണം എഴുതണം മൂന്നെണ്ണ സപ്ലി എഴുതാം പറ്റു മിക്കവറൊരു മിനിമം നാല് സപ്ലിയെങ്കിലും കാണും എന്റെ ഒരു വർഷവും കൂടി പോയി
അയ്ല് മൊത്തംആറെണ്ണങ്ങാണ്ടോല്ലോള്ളാ സബ്ജക്ക്റ്റ്
ആറോ ആറേള്ളു ബാക്കി രണ്ടെണ്ണം മലയാളോ ഇംഗ്ലീഷ് അത് ഒപ്പിക്കും
ഞാൻ നല്ല ഭാവി നിന്നിൽ കാണുന്നു മകളേ എനിക്ക് സപ്പ്ളി കിട്ടോന്ന് തോന്ന്നില്ല ഞാൻ പാസ് സാവും പക്ഷേ എങ്ങനെ പാസ് എത്രപാസ്ന്നു ള്ള പ്രശ്ന
ഇതാ ഞാൻ പറഞ്ഞത് നിന്നെ നമ്പൻ കൊള്ളില്ലഹേ നിനക്ക് മിനിമം ഫസ്റ്റ്ക്ലാസേലുണ്ടാവും ഞാൻ എഴുതിതരാം
ഞാൻ ചവ്ട്ടിട് പൊറത്തെറങ്ങട്ടെ ഞാൻക്കവ്ട്ന്നൊരു പാസ് ക്ലാസ് എങ്ങനെ പാസ്സാവും ൻക്ക് ജസ്റ്റ് പാസങ്ങാണ് ത്ര മാർക്കൊന്നും എൻക്കില്ല പക്ഷെ പാസാവുംന്നൊരു വിശ്വാസം അത് വിശ്വാസൊക്കെ തെറ്റ
ആഹ് വിശ്വാസൊന്നു എനിക്കില്ല കുഞ്ഞേ നിനക്ക് ആഹ് വിശ്വാസൊങ്കിലുണ്ട് ഞാൻ എന്ത് കണ്ടിട്ടാ നിക്ക്ന്നേ എന്റെ ഉള്ള് നീ ഇത്രയും പാസ്സാവുന്നുറപ്പുണ്ടായിട്ട് നീ ഇവിടെ തിരികിപ്പാതിര കളിച്ചുണ്ടിരിക്കുവല്ലോ
ആഹ്
എന്നേങ്ങോണ്ടെനിക്ക് വയ്യ
നീ സമാധാനപെട് കൂൾ ബേബി കൂൾ കൂൾ ബേബി കൂൾ
നീ നിൻ്റെ റിസൽ സൽട്ട് നോക്കിട്ട് നീ ജെയിചെന്നർഞ്ഞിട്ട് നീ എന്നെ വിള്ച്ച് കളിയാക്കുവാന്നോടെ
പിന്നെന്നാ നിന്നെ അല്ലെങ്ങി ഞാ നിന്നോടറയത്തില്ലേടീ നിനക്കിത്ര മൊട്ടയുണ്ട് ഇല്ലെങ്കി ഇത്ര സപ്ലിയുണ്ടെന്ന് ഞാൻ വിളിച്ച് പറയത്തില്ലെടീ
നീ നീ നീ തമാശകളി നീ തമാശിച്ചോ ഇരുന്ന് നീ ജയിച്ചല്ലോ പിന്നെ നിന ക്ക് തമാശിക്കാലോ പിന്നെ നിനക്ക് ഇത്രയും കോൺഫിഡൻസോണ്ട് നീ സംസാരിക്കുമ്പോ ഞാൻ പിന്നെന്തോ പറയേണ്ട്ന്നെ
എടി ഏതാനും നിമിഷങ്ങൾക്കകം എന്തായാലു അറിയും അന്നേരം ടെൻ ശനടിക്കണ്ടേനി ഇപ്പഴേ ടെൻഷനടിക്കുന്ന ഏന്തിന്
നിമിഷം നുമ്പെങ്കിലും ടെൻഷൻ അടിക്കണ്ടേ പരീക്ഷ എഴ്തിയപ്പോ ഈ ടെൻഷനില്ലായിരുന്നു എനിക്കും ഇപ്പഴെങ്കിലും ടെൻഷടിച്ചില്ലെങ്കി പിന്നെപ്പഴാ ടെൻഷടിക്കുന്നത്
ഈ ഇപ്പ് ഇപ്പഴത്തെ സാഹചര്ത്തില് ഏഹ് എന്താലും സൈറ്റ് അങ്ങോട്ട് ഓപ്പണായി വരുമ്പൊ ഒരു വെപ്രാളം പിടിച്ച പോരെ ഇപ്പഴേ വെപ്രാളം പിടിക്കണോ എൻ ഞാ എൻ ഞാനവസാനം ഞാന് ഞാനവസ സാന നിമിഷോം കൂൾ കൂളാവാൻ നോക്കുന്ന ബേബ്യ കാരണന്തന്നോയ്ച്ചെയ്ഞ പരീക്ഷ സമയത്ത് ഒന്നൊഴ്തിയില്ലെ ക്കി അതാലോയ്ച്ച് പിന്നെരിക്കത്തില്ല റിസൾട്ട് വരട്ടെ റിസൾട്ട് പബ്ലിഷ് ആവുന്നന്ന് പറയുന്നിന്റെ അപ്പം ടെശു ഏ എ ടെൻഷടിക്കാൻ പോകും ആ സമയ് അങ്ങനൊരു സ സമയം വരുവല്ലോ അതറിയുബ ഞാൻ വിചാരിക്കും അപ്ലോഡായി വര്
ഉം നിനക്ക് പറ്റും പഷെ എനിക്ക് പറ്റത്തില്ല ഇന്നെന്നെ ഇവ്ട്ന്ന് ചവ് ട്ട് ഒറപ്പു ചോറ് പോലും ഞാ കഴിച്ചില്ല ഈ്വരാ
നീ ഇപ്പ ചോറ് തിന്ന് മോളെ ചോറ് തിന്ന്
ഇറങ്ങത്തില്ല നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നേരത്തെ ആര്ന്നെങ്കിൽ ഞാൻ തിന്നേനെ ഇനി എനിക്ക് ഇറങ്ങത്തില്ല മോളെ
നീ പേടിക്കണ്ട നീ ജയിക്കും നമ്മ ജയിച്ചിരിക്കും
എനിക്ക് വയ്യ ഇത് ഇത് വല്ല ഫേക്ക് എങ്ങാനും ആണോ അതോ ഒറിജിനല് തന്നെയാണോ
ഇത് സൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ പേരിലാണ് എനിക്ക് അങ്ങോട്ട് ട്ട് ഫേക്ക് ആന്ന് തോന്ന്ന്നില്ല
അങ്ങനെ ആണെ ഗ്രൂപ്പിലോ പുള്ളാരോ ആരെങ്കിലും ഒക്കെ മെസ്സേജ് ഇടത്തില്ലേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത്‌ ഒരുത്തര് ഉള്ള നിനക്ക് മാസം ആരാ പേഴ്സണലി ഇട്ടേ
മോള് ഗ്രൂപ്പ് അങ്ങോട്ട് ഓപ്പൺ ആക്കി നോക്ക് ദാ വരന്ന് ചറ പറെ
എനിക്ക് താങ്ങാനുള്ള ത്രാണിയില്ല
ആഹ് ഇപ്പൊ അങ്ങോട്ട് ഞാനിപ്പ നോക്കി സംസാരിച്ചോണ്ടിര്ന്നപ്പൊ നോക്കിയപ്പൊ ഒള്ളയാ തോന്നുന്നു കാരണം വെച്ചാ ഒരു ഇത് വന്നതിന്റെ പേര് എനിക്ക് ഇങ്ങനെ പറയാന്നെ അത് നമുക്കറിയാം ഫേക്കാന്ന് പക്ഷെ ഒരിത് കൂടെ വന്നപ്പോ സൈറ്റും കൂടെ വന്നപ്പഴേ
ആരെങ്കിലും ഒക്കെ എന്തെിലും സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടോ
ഞാൻ കേറി നോക്കീല്ലെടി ഇല്ലെന്ന തോന്നന്ന് സൈറ്റ് കിട്ടുന്നില്ലന്നാ ഇടുന്നെ
എനിക്ക് വയ്യ
നീ കൂൾ ആവടി
ഞാൻ ഈ ഗ്രൂപ്പ് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാ ഇങ്ങനെ വെറുതെ നോ നോട്ടിഫിക്കേഷനിങ്ങനെ വരാതെ ഞാൻ വാട്സപ്പി കേറുമ്പോ മാത്രമേ ഗ്രൂപ്പ് ആവത്തുള്ളൂ.
ആഹ് ന്നിട്ടാന്ന് ഇത്ര നേരം ആരും എത്തിയില്ല. ആരും മെസേജ് ഇടുന്നില്ലല്ലോ. ഹ് ഹ്
ഞാന് നീ പോന്നപ്പഴാ ഓർത്തത് എനിക്ക് എന്താ വരാത്തേന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ആലോചിച്ചത്. ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കുവാണല്ലോ.
ം പോവരുത്.
മൂട്ടില് തീയ്യ്ട്ടിട്ട് തീ ഇട്ടിട്ട് വേവരുതെന്ന് പറയുന്ന പരിപാടിയാണ് നീ പ്പെന്നോട് കാണിക്കുന്നത്.
നീ തീ ഇടരുത് നീ തീ വെള്ളം കോരിയാണാ? ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഈ ഈ ചൂടുത്ത് തീ പിടിച്ചാലത്ത അവസ്ഥ അറിയാവെ കേറ്യാ ആളി മൊത്തവും കത്തും.
ഞാൻ കത്തി ഇനി കത്താനൊന്നും ഇല്ല. മോളെ അത് നീ കോമഡിയൊക്കെ വല്ല ടിന്റുമോൻ ഫലിതത്തിൽ അയച്ചു കൊട് നല്ല ഫ്രഷ് കോമഡി കാലെ വാരി ഞാൻ നെലത്തടിക്കും കേട്ടോ ഏഹ്.
ടിന്റു ഒന്നും എടുക്കുന്നില്ല.
ആഹ് ടിന്റു ഇനി എടുക്കുന്നില്ല. നീ പോയെ നീ വച്ചിട്ട് പോ ഞാ എന്റെ സൈറ്റ് നോക്കട്ടെ.
എടി സൈറ്റൊന്നും കിട്ടത്തില്ലടീ.
പിന്നെ ഇനി എങ്ങനെ അറിയും. ം മേളിൽ ആകാശത്ത് എഴുത്തി കാണിക്കോ മാർക്ക് ലിസ്റ്റ്? നിങ്ങൾക്ക് ഇത്ര ഉണ്ടെന്ന്.
നാളെ രാവിലെ ആണ് നോ ഓക്കെ നാളെ കാണാം.
ആഹ് ഇന്ന് ഒറങ്ങിയിട്ടില്ലേ നാളെ രാവിലെ ആവുന്നത്.
നീ നീ ഇപ്പ വീട്ടിലൊന്നും പറയാതി ക്കരുത് വന്നിട്ടേ പറയാവു ഉമ്മ വന്നു ഇത്ര ഇത്രയെന്നെ പറയാവു അല്ലെങ്കിൽ ഒരു പ്രിന്റ് എടുത്തിട്ടങ് കൊടുക്കുക അല്ലെ. ഫോൺ ഫോൺ കൊടുത്ത എടുത്ത് എടുത്തെറിഞ്ഞ് പൊട്ടിക്കും. അഹ് അല്ല അന്നേര് പറ ഇനിപ്പോ ഓപ്പണാ യില്ലെങ്കിൽ അത്പ്പൊ അവര് ചൊർണ്ടി ചൊർണ്ടി ഉള്ള ആശ്വാസാങ്ങട്ട് പോകും അതോണ്ട് മിണ്ടരുത്.
എനിക്കൊന്നും വന്നില്ല. എനിക്ക് ഒന്നു സമാധാനിക്കാൻ പറ്റുന്നില്ല.
എന്തിനടെ നീ സമാധാനിക്കാതിരിക്കുന്നേ? വരും. നമുക്കറിയാാലോ എക്സാമ് കോളേജായാൽ ണ്ടെ എക്സാമ് വരും എക്സാമ് കഴിഞ്ഞാ റിസൾട്ട് വരും ആഹ്
അമ്മേടെ കയ്യില് ഫോൺ വിളിച്ചങ്ങ് തരാ മോളിത് അമ്മേ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കണേ റിസൾട്ട് കഴിഞ്ഞിട്ട്.
എനിക്കിന്ന് മോളെ മോട്ടിവേഷൻ ചെയ്യാനിഷ്ടൊള്ളു ഹ് അമ്മെ മോട്ടിവേഷൻ ചെയ്യാൻ താല്പര്യല്ല. എന്റെമ്മയെ ഞാൻ ആരു മോട്ടിവേഷൻ ചെയ്യും ന്ന് വന്നിരിക്ക. എനിക്കാ കഴിവുണ്ടായ ഞാൻ എന്റെമ്മയെ തണുപ്പിച്ചു കൂളാക്കും.
നീ എന്നാ പിന്നെ ഇങ്ങോട്ടെറക്കണ്ട നിന്റെ കൂളിങ്സ്.
ക്കാനാന്ന് പറെടീ.
ഞാനനെന്തോ പറയാന? ഞാൻ നിന്നൊരാശ്വാസം സംസാരിക്കും നീ ഇവിടെരിക്കാനോ എന്തോ ചെയ്യാനാന്ന് ചോദിച്ചോണ്ടിരിക്കണോ?
നീ എടുത്ത് നീ ഗ്രൂപ്പ് മ്യൂട്ട് മാറ്റിയിട്ട് നീ അതിനകത്ത് കയറി നോക്കിട്ട് സൈറ്റ് ട്ടുവാന്നെങ്കി എന്റെ കൂടെ നോക്കിട്ട് നീ വിളിക്ക് ഞാൻ ഒറങ്ങാൻ പോട്ടെ?
ആയുസും ജീവനും ഇല്ലാതിരിക്ക്മ്പോ ഞാൻ നിന്നോട് പറയാൻ വന്നെ എന്റെ നോക്കിട്ടൊന്ന് പറയാൻ..
ചേച്ചി ഒറങ്ങാൻ പോവാ മോളേ.
മോളൊറങ്ങിക്കോ ട്ടോ നാളെ രാവിലെ ഞാൻ വെച്ചേക്കാ. ഇടിച്ചു നാളെ മോള് കോളേജിലോട്ട് എഴുന്നള്ളോലോ അല്ലേ?
പറയുന്നത് നാളെ കോളേജിൽ പോണല്ല്യോ ഈ പുല്ല് റിസൾട്ട്റിഞ്ഞിട്ട്ത് ല്ല സാറമ്മാരെ മോന്തൊക്കോട്ട് നോക്കണ ല്ല്യോ.
വേണ്ട തിരിഞ്ഞങ്ങ് നിന്നാതി മോത്ത് നോക്കാതെ.
ഓഹ് ഞാ അതാലോയ്ച്ചില്ലാട്ടോ ശനിയോ ഞായറോ കാണാരുന്നെങ്കിൽ പുല്ല്
അവരെന്നായാലും അവർക്ക് റിസൾട്ട് ചെല്ലത്തില്ലേ
റിസൾട്ട് വെരു എന്നാലും എല്ലാരും ചോയ് ചോച്ചി ഞാൻ ഫസ്റ്റ് ദിവസന്ന് ലീവെടുത്ത എനി ഞാൻ
കൊർഞ്ഞൊന്നും സ്വപ്നം കാണണ്ട. റാങ്കെങ്ങാണം കിട്ടോന്നൊക്ക്.
ആഹ് പിന്നെ നാളെ ഞാൻ ലീവായിരിക്കും കേട്ടോ.
പ്രാങ്കെന്ന് പർഞ്ഞു
നീ ക്കല്ലേ റാങ്ക് എനിക്കറിയാല്ലോ ഞാനല്ലേ എഴുതിയേ.
നീ എന്നാലും എന്നെ നോ ഏ നോക്ക് കിട്ടുവാണെങ്കി എന്റെയും കൂടി ഒന്ന് പറ. ശരിയെന്നാ.
ആഹ് ശരിയടാ ഞാൻ നോക്കിട്ട് പറയാം.
ഉം
നൂര്